ഹലോ കേക്ക്ണ്ല്ലേ?
കേക്കുന്നുണ്ട്. എന്താ വിശേഷം സുഖായിരിക്കുന്നോ? അവടെയൊ സുഖയിരി
ആഹ് സുഖായിരിക്കുന്നു.
ആഹ് എന്താ പരിപടി ആഹ് ഫുഡ് കഴിച്ചു.
എന്തെയ്ന്നു ന്ന് ആഹ് കഴിച്ചു.
ഉം എന്തടാ?
ഇന്നെന്തൊക്കെ?
ഇന്നെന്താ എന്ത് സ്പെഷ്യലാണ്ടാക്ക്യേ?
എന്ന് ബീഫ് ഇങ്ങക്കോ?
ഇവടെ മോര്കറ്യേര്ന്നു മോര് കറിം പയറ് മണിം. അച്ചാറും പിന്നെന്താ വഴുതനങ്ങ്യ വറ്ത്തതും.
ഇന്ന് വെജിറ്റേബിൾ സാഹെ
വെജിറ്റബിൾസ ഇന്ന് ഫുള്ള് ഉം ഉം പിന്നെന്താ ചായ പിടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കൊറച്ചകഴിഞ്ഞെട്ട് കുടിച്ചണം നിങ്ങ കുടിച്ചോ
ഇല്ല ചായകുടിച്ചില്ല തീർച്ചയായിട്ടും ഇഴെച് ചുമ്മാ കിടക്കുവരുന്നു പിള്ളേരടെ കൂടെ
ആ അന്ന് സ്കൂളൊന്നുഇല്ലല്ലോല്ലേ
ആ
പിന്നെന്താ പണിയക്ക കഴിഞ്ഞ.
ആ പണിയൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ കടക്കാനി കട ക്കെന്.
അതെ അ.
അപ്പൊ വെറുതെങ്ങനെ ആരെങ്കിലും കിട്ടും
ആ ആ മഴയില്ല അങ്ങോട്ടെ
മയ ഇന്നങ്ങനെ മയെന്നുല്ല. ഇന്ന് നല്ല
നല്ല വെയില് അതെ.
ഇപ്പ ഇങ്ങനെ മൂടിക്കെട്ടണ പോലെ ഇങ്ങനെ കാണണ് ണ്ട്.
ആ വർക്ക് ചെയ ഇല്ല ഇന്ന് നല്ല വെയിലോ
ആ
വർക്ക് ചെയുന്നുണ്ടോ?
ഏ
വർക്ക് ചെയ്യുവ
ഏ വർക്കൊന്നും ചെയ്യണില്ല. നിങ്ങള് വർക്കെയുണ്ടോ?
ആ വർക്ക് ചെയ്യുന്നുണ്ട്.
എന്തീനെ
ആ ബ്യൂട്ടീഷ്യൻ കഴിഞ് ഞൻ ഇപ്പ പ്രാക്ടീസ് സ്യാൻ കേറിട്ടുണ്ട്.
ഏ
ഉം
എങ്ങനെയ നിങ്ങള് പഠിച്ചാൻ പോയിട്ടുണ്ടാവല്ലേ.
ആ പഠിക്കാൻ പോയിട്ട്.
എത്ര അപ്പൊ എത്രതിലത്തെ കോഴ്സ് എടുതെന്?
ഞാനത് ആറു മാസതെ ആയിരുന്നു.
ഏ ഇപ്പൊ എവിടെലും കയറിയോങ്ങണ്ട്.
ഞാന് ഇവിടെ അടുത്ത് തന്നെരു പാർലറിൽ കേറി പ്രാക്ടീസ് ചെയ്യാൻ കേറി. പിന്നെ പിള്ളേരുള്ള വീട്ടിൽ നേറെ ആരും ഇല്ലാത്തൊണ്ട് ശനി ഞായറും പോവില്ല. എല്ലത്ത എല്ലാസങ്ങ ളിലും രണ്ട് വെരുണ്ട്.
വേർതാ
ഉം ചെറത ഒരാള് അഞ്ചില്. ഒരാള് രണ്ടില്. അതുകൊണ്ട് പിന്നെ അവരില്ലാത്ത സമയത്ത് മാത്രം പോകും.
ആ അവരുണ്ടാവുമ്പോളും എടങ്ങേറആക്കാ അല്ലേ.
ആ നമുക്ക് വേറെ ആരും നോക്കാനില്ലാത്തത് കൊണ്ടേ. ഉം
ഇടലെ വീട്ടില്
വീട്ടില് വേറെ ആരുല്ല. ഹസ്ബന്റ് ഉണ്ട് ജോലിക്ക് പോയിക്കഴിഞ്ഞാ പിന്നെ പിള്ളോരും അങ്ങനെ വേറെ ആരും ഇല്ലല്ലോ.
ആ നോക്കൻ ആരുല്ലാതൊണ്ട്.
ആ കയാണംകയിഞ്ഞതല്ലേ.
ആഹ് ഞാന് പ്ലസ് ടു കഴിഞ്പ്പ ഇങ്ങനെ ഇരിക്ക.
ആഹ ഉം
ഡിഗ്രിക്ക് പ്ലസ് ടുല് മാർക്ക ർഞ നാലേപ്ലസും രണ്ട് എ യും.
ആ മതി കൊള്ളാലോ ഏതായിരുന്നു വിഷയം എടുത്തെ
കോമഴസ്
ആഹ ഇനി അടുത്തെ എന്താ പരിപാടി എന്താ
ഞാന് ആ ഡിഗ്രി കൊടുത്തക്കണ അലോട്ട്മെന്റുകൾ ഇങ്ങനെ വരുന്നള്ളൂ
ആഹ ആഹ
നിങ്ങള്ൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തിന്നേ
അല്ലാടാ ഞാന് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ പ്ലസ് ടു കഴിഞ്ഞഞ് പ്രൈമറി ടി ടി സി ചെയ്തതായിരുന്നു
ആഹ ടി ടി സി എടുത്തക്കണോ
ആ ഇതില് എനിക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു അത് പിന്നെ എങ്ങും ഇതു നോക്കി പോയി ചെയ്തു
ഇനി അങ്ങനെ ജോലി കിട്ടണല്ലേ
ആഹ് ഇനി നമ്മളൊന്ന് പഠിക്കാൻ പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കും പിന്നത് പ്രാക്ടീസ് ചെയ്ത് ത്രെഡിങ് ഒക്കെ നന്നായിട്ട് നമ്മള് ചെയ്ത് നമുക്ക് നല്ലോണം എസ്പട്ടായാലാണ് എന്ന്ട്ട് പാർലറിലൊക്കെ നമ്മക്ക് ഉ
ഭയങ്കര റിസ്കാണ്
അതേ റിസ്ക്കാണ് ത്രെഡിങ്ങാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്
ഇനി ചായക്കെ എന്താ എന്തെലും ഉണ്ടാക്കോ
ഇല്ലടന്നപ്പോ ഒന്നും ഉണ്ടാക്കുന്നൊന്നില്ല മിച്ചറും ചിപ്സും അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഉ ബേക്കറി ഐറ്റംസ് ഉണ്ട് എന്ത് ഉണ്ടാക്കല് ഇലയുട ആയ്ട്ട് ഉണ്ടാക്കും അതൊക്കെ ഉ്മാക്ക് ഇഷ്ട
അതെങ്ങനങ്ങളുടെൊക്കെ പോയില്ല ഇട
പിന്നെടാ നമ്മള് അരിപ്പൊടില്ലേ പത്തിരി കുടി അത് ഏ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക ആ ഇലെ ഉപ്പ് ഇടണം പൊടിയില് ഇപ്പടും എന്നിട്ട് നമ്മള് ഉ ചൂടുെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്ക നമ്മൾ ഇടിയപ്പത്തിന് ആ അതന്നെ നൂൽപൂട്ടിന ഉണ്ടാക്കുന്ന അതേപോലെ നമ്മള വിക്സ് ആഹ തേങേ ശർക്കരീം ആദ്യം തേങ്ങ ആ് വിതറിയിട്ടിട്ട് അതിന് മുകളിൽ ശർക്കര ഇട
അതെന്താ ലീലണ്ടൊക്കെ പോ
വാഴ്ന്റല
വായന്റെലീല ഇണ്ടാക്ക
ആ
ഏ ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ല
ആണോ നല്ല ടേസ്റ്റാ ഇന ഉണ്ടാക്കി നോക്ക്
ആഹ അഞ് ഉണ്ടാക്കി നോക്കണം ഞങ്ങള് അങ്ങനെ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കൂ മ വേറെ എന്തെങ്കിലുമ ഒക്കെ ഉണ്ടപ്പ എണ്ണയിലോ
ആണോ
ഇങ്ങനത്തൊന്നു ഞങ്ങൾ ഞങ്ങള്തേപോലെ ചക്കപ്പ ആരെക്കെ പർഞ്ഞ്ക്കാണ്ട് അങ്ങനെ ചക്കപ്പൊക്കെണ്ടാക്ക്യോ
ആഹ് അങ്ങനെ ച ചക്ക ത് വെച്ചിട്ട് ചക്ക അങ്ങനെ അരച്ചത് കൂട്ടിട്ട്
ആഹ് ചക്കപ്പണ്ടാക്കൊന്ന് ഞാങ്ങനെ പറിണേട്ടു അങ്ങനെ അത് ണ്ടാക്ക്യോക്കിക്ക്ണ്.
ആണോ
എലയടൊന്നും ഞങ്ങളു അങ്ങനെണ്ടാക്കിട്ടൊന്നുല്ല.
ആഹ് എന്ന ഫ്രീയായിരിക്ക്ണ സമയത്ത് ഇലയാടിണ്ടാക്ക്യോ ചായക്ക ഉം നല്ല ടേസ്റ്റ് ണ്ട്.
ഇങ്ങനെ ഓരോര്ത്തരേന്ന് ഓരോന്ന്ങ്ങനെ കി ട്ടും ഞങ്ങളിങ്ങൻത്തയ് റ്റംസൊന്നുണ്ടാക്കാതൊണ്ട്
ആഹ്
അതൊന്നുവറിയില്ല പിന്നെ ഇങ്ങനെ കുയിച്ചുമ്പോ ഓരോര്ത്തര് പറയാ അത് ഇണ്ടാക്കും ഇത്
പിന്നെ അപ്പൊ നീ ചായ കുടിച്ച
ഉം ഇീ ചായ ഇപ്പൊ ഞാനിവിടെ കെടക്വ കൊറച്ചയിഞ്ഞിട്ട് ചായ ണ്ടാക്കണം ഇന്ന് വെയില് രണ്ട്മൂന്ന്സം വെള്ളല്ലാത്തോണ്ട് അലക്ക ക്കീല്ലാര്ന്ന് അപ്പൊന്ന് കൊറെ വെള്ളോ ടടാന്ന് രണ്ടുസായിട്ട് ടാങ്കില് വെള്ളം കേറില്ല
മോട്ട്ർ കേടാ
മോട്രാല്ല നമ് കെണറുണ്ട് കെണറിൽ മോട്ർ വെച്ചിട്ടില്ല അല്ലാണ്ടുള്ള കണക്ഷണ്ടല്ലോ മുൻസിപ്പാലിറ്റിട്ട രണ്ടുസം വെള്ളവില്ല
അയിനെടക്കൂളൂല്ലോ വേറ്
എന്തോ
അയിന്ന് എടക്കോള്ളോല്ലകേറ വെള്ളം
മൻസിലായില്ല
അല്ലെ എടക്കുള്ളലയിന്ന് വെള്ളം കിട്ട്ക
ആഹ് അല്ല വെള്ളണ്ടൈലുണ്ട്
ഏഹ് അപ്പൊ ഇപ്പൊ രണ്ടിസം എന്തെന്നു
ക്കുംഅറിയില്ല അപ്പൊ വെള്ളം കേറാതോണ്ട് അലക്കാനൊക്കെ കൊറച്ച് കൂടുതല്ണ്ടായിരുന്നു അപ്പൊ മിഷ്യലിട്ടത് മൂന്ന് ട്രിപ്പായിട്ടലക്കി നല്ല വെയിലോള്ളോണ്ടല്ലാം വെയിലത്തിട്ട് ഒണക്കിയെടുത്തു അതെ
ഞങ്ങള് പിന്നെ ഞങ്ങക്ക് പിന്നെ കോയലാണെ കോയിലത്തെ വള്ളം ഒരുമാതിരി വെള്ളാണ് അത് കുടിച്ചലും ഏഹ് ഒന്നുണ്ടാക്കൊന്നില്ല അതോണ്ട് തൊടക്കാനും കൂടി എടുക്കലില്ലയിന്ന്
ഒരിസ്മെല്ലാൽ
സ്മെല്ല് അർഞ്ഞാ സ്മെല്ലല്ലാ അയിന്ന് ഒരു കറണ്ടാവൂലേ റയ്ണ് ആകെ മഞ്ഞ കളറാക്കാരം നമ്മളെ ബാത്റൂമൊക്കെ ആകെ ആകെ വൃത്തിയേടാവും ഞങ്ങളിങ്ങിട്ട് ഉള്ളില് ഏഹ് ബ്ലാക്കാ വെച്ച്ക്ക്ണ് ബ്ലാക്കും ക്ലോസറ്റ്ക്കുവല്ലോ അതൊന്ന് ബ്ലാക്ക് കൊന്ന് ബ്രൗണും ആണ്
ആഹ് ആഹ്
അയ്ന്റെ കളറോണ്ട് ടൈൽസൊക്കെങ്ങട് മഞ്ഞ കളറായിട്ടുണ്ടാവും
ആ ആഹ് അയ്ശോ
തിരുമ്പാനും ഇതേപോലെ ആ വള്ളട് ക്കൂല അത് വെള്ള ഡ്രെസ്സൊക്കെ തിരുമ്പാണെങ്കി അവു ഇതേപോലെ മഞ്ഞ കളറാവും
അ അപ്പ എങ്ങനെയാ വെള്ള എങ്ങനെയടാ
വെള്ളം ഇവിടത്തെ ആയിത്തൂര് പെരണ്ട് ഓല് ഓൽകുതേപോലെ കോയയിലും കിണറും ഉണ്ടാവല് കോയിൽ നിന്ന് അങ്ങനെ മറ്റേ ആവശ്യത്തിനൊക്കെ കോയൽന്ന് ബാക്കില്ല ഇന് ഇതേപോലെ കുടിക്കാനും ഇതിനൊക്കെ ക്കെ ഓലും ഇതേപോലെ എടുക്കും ഞങ്ങളൊക്കെ ഇ കിണറ്ന്ന് എടുക്കലാ
മോട്ടർ
ആ മോട്ടർ വച്ച്ട്ക്കും അങ്ങനെ പക്ഷെ വള്ളങ്ങൊണ്ട് ന്നാ വെള്ളമല്ലാത്തോലും ണ്ട് നമ്മ കെര്തും
ആ അതെ
ന്തോണ്ട് ഇങ്ങനെ കൊറെ ഞങ്ങള് മുടിയൊക്കെ ഇതേപോലെ ഒട്ടിയോണ്ടാക്കാരം പിന്നെ അതെ നഖവും പല്ലൊക്കെ വേറൊരു കളറായിരുന്നു ഞങ്ങൾ കുടിരുന്നേ ക്ക്
ആ ആ എടാ ഒരു മിനിറ്റ് ബഡ വിളിക്കണ്ടട്ടാ